ഹലോ
കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
ആണല്ലേ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ നൈറ്റ്
ഫുഡ് കഴിച്ചു
എന്താ കഴിച്ചേ
ഇന്ന് ഷവായിയും കുബൂസും ആണ് കഴിച്ചേ
ആണോ ഇന്ന് പൊറത്തു പോയി ഫുഡ് കഴിച്ചോ ആണോ താങ്കളും ഫ്രണ്ട്സും കൂടെ ആണോ പോയത് ഓഹോ ഉം പിന്നെ വാ
ബീച്ചിലൊക്കെ പോയി പിന്നെ അവിടുന്ന് ഫുഡ് കഴി ച്ചു ഇപ്പോ തിരിച്ചെത്തിയതേ ഉള്ളൂ
ഓ ഇത്രയും നേരം ബീച്ചിൽ ആയിരുന്നല്ലേ ഓ
ആഹ് അതെ
ഓഹ് പിന്നെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഓർക്കുന്നുണ്ടോ
ഓഹ് എല്ലാവരെയും ഓർമ്മയുണ്ട്
ആണോ ഇപ്പം പോയത് പഴയ ഫ്രണ്ട്സ് ആയിട്ടാണോ
പഴയ ഒരു ഫ്രണ്ട് ആയിട്ടാ പോയത്
ഓ ഓ ആണല്ലേ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്നിട്ട്
ഇന്ന് ഏഹ് രാ ആറു മണിവരെ വർക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷായി ആഹ് ഞങ്ങള് പോയി പിന്നെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ബീച്ചിലെത്താൻ കുറച്ച് ലേറ്റ് ആയി സ്കൂട്ടറിലാ പോയത് അപ്പോ കൊറെ മഴ കൊണ്ടു എന്നാലും ബീച്ചിലെത്തി അവിടൊക്കെ കണ്ടു പിന്നെ ഫുഡ് കഴിച്ചൂ തിരിച്ചു പോന്നു
ഉം നല്ല ദെവസായിരുന്നിലേ
ആഹ് അതെ താങ്കൾടെ ദിവസം എങ്ങനെ ഇണ്ടായിരുന്നു
ഇന്ന് ഞാന് എന്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലാ ഇന്നിട്ട് ഇവിടാ ഒരു മാരേജ് ഇണ്ടായിരുന്നു ഒരു ഫൈവ് ഡേ നീണ്ട നിന്നു ഞാൻ ഇവിടെ തന്നെ നിന്ന് എനിക്ക് എളുപ്പം അപ്പൊ പിന്നെ അവരെ മാരേജ് ഒക്ക കൂടി കൊറേ ഇണ്ടായിരുന്നു ഈ ബ്രൈഡ് റ്റു ബീയും ഏഹ് ഹൽദി പിന്നെ കൂടാതെ ഒരു ഹിന്ദിക്കാരെ എന്തോപോല്ത്തൊരു വെഡിങ് ഇണ്ടായിരുന്നു
ആഹ്
ഇങ്ങനേ അത് പങ്കെടുത്തു പിന്നെ എന്താ റിസപ്ഷൻ മാരേജ് പിന്നെന്ന് നല്ല വാതിലായിരുന്നു
ഓഹ് ഫുഡ് കഴിച്ചോ
ഉണ്ടോ നല്ല ആഹ് നല്ല ആഹ് അപ്പൊ അഞ്ചാറ് ദിവസം നീണ്ടിരിന്ന ഫുഡ്ഡടി ആയിരുന്നു നല്ല വാതിലൊക്ക നിങ്ങക്ക്‌ണ്ടൊ
ഇല്ല നമ്മക്ക് മെഹന്ദി ഹൽദി പിന്നെ ചെലവര് റംഗോലി നട്ത്തും അത്രൊക്കെ ഉള്ളു
ഓഹ് ഈ നല്ല വാതിൽന്ന് പറഞ്ഞാല് പെണ്ണിന്റെ വീട്ടിന്ന് ചെറുക്കന്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു പദ്ധതി അത് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസാണ് പോവ
ആഹ്
ആദ്യം ഇവര് പെണ്ണിന്റെ വീട്ടില് വന്നിട്ട് പെണ്ണിന്റെ വീട് കാര്യങ്ങളൊക്കെ വ കാണുന്നു ഫുഡ് ഒക്ക അടിക്കുന്നു അങ്ങനെ പരിചയപ്പെടുന്നു കൊറ്ച്ച് കഴിഞ്ഞ് പിറ്റേന്ന് ഈ പെണ്ണിന്റെ വീട്ടുകാര് ചെറുക്കന്റെ വീട്ടിലോട്ട് പോകുന്നതാണ് നല്ല വതിൽ കാണാന്ന് പറയാ
ഓഹ്
അല്ലെൽ ചിലവര് വീട്ടിൽ വെച്ച് നടത്തും മെജോറിറ്റി വീട്ടിൽ വെച്ചാ നടത്ത ചെലോര് ഓഡിറ്റോറിയത്തി വെച്ച് നടത്തുന്നവരുണ്ട്
ഓഹ് അത് ശരി
അങ്ങനെ ഇത്രയും ദിവസം അതിന്റെ തെരക്കും കാര്യങ്ങളിലൊക്ക ആയിരുന്നു ഇന്നാണ് ഒന്ന് ഫ്രീ ആയത്
ഇന്നിട്ട് എല്ലാം കഴിഞ്ഞോ
ആഹ് ഇന്ന് വൈകിട്ട് ഒരൂ ഏഴ് ഏഴര എട്ട് മണിയൊക്ക ആയപ്പത്തേനും എല്ലാം കഴിഞ്ഞു ആഹ് ആഹ് പിന്നെ നമക്ക് എന്താ അലുവയൊക്കെ ചെറുതായിട്ട് അവര് പൊതിഞ്ഞിട്ടൊക്ക തരുന്ന ഒരു നല്ല വാതിൽന് ചെറുക്കന്റെ വീട്ടിന്നൊക്കെ പെണ്ണിന്റെ വീട്ടീന്ന് അവര് വരുന്ന ദിവസം ഇങ്ങനെ അലുവ കട്ടീത് കൊടുക്ക അങ്ങനൊക്കെ എന്തൊക്ക്യെ ഇതൊക്കെണ്ടായിരുന്നു ഇന്നാണ് ഞാൻ ആക്ച്വലി ഒന്ന് ഫ്രീ ആയത് പക്ഷെ ഇന്ന് അധികം അങ്ങനെ എവിടെയും പോയില്ല നല്ല വാതിലല്ലാതെ പിന്നാ നാളെയും കുടയും ഇവിടെ തന്നെ നിക്കാ പിന്നെ വീട്ടിലോട്ട് പോവുന്നുള്ളു പിന്നെ എവിടേലും ട്രിപ്പൊക്ക പോയോ
ഇല്ല ട്രിപ്പൊക്ക പോയിട്ട് കൊറേ ആയി പോവാന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന്ണ്ട്
ഹലോ എവിടെ പോവാനാണ് പ്ലാൻ ചെയ്യണേ
ലക്ഷദ്വീപ് പോകാനൊരു പ്ലാൻ ഉണ്ട്
ഓഹോ ലക്ഷദ്വീപിലൊക്കെ പോവുല്ലേ
ആഹ് അതെ ലക്ഷദ്വീപില് പോവാന് ഇപ്പോൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടല്ലോ ജസ്റ്റ് ഒരു റെക്കമെൻഡേഷൻ മതി
നമ്മളും പോവണന്നൊക്കെയുള്ള ആഗ്രഹത്തിലിരിക്കയാണ് പിന്നെ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോ പൈസ സയും കുറവായിരിക്കുല്ലോ
ആ അതെ നമ്മൾ കൊറേ ആൾക്കാരായിട്ട് പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്
ആഹ്....
ആ ഒരു ജൂലൈ ലാസ്റ്റ് ആഹ് ജൂലൈ ലാസ്റ്റ് ആ ലാസ്റ്റ് ഒക്കെ ആവുമ്പോളാണ് പ്ലാൻ ചെയ്യുന്നത് ഫാമിലി ആയിട്ട് പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്ന്നുണ്ടെങ്കിൽ അവരെ കൂടെ പോകാനും പ്ലാനുണ്ട് പക്ഷെ ഫ്രണ്ട്സ ഒക്കെ വരോന്ന് അറിയില്ല
വരുന്ന ഫ്രണ്ട്സ് ആണേ അപ്പൊ അവരെ കൊണ്ടു പോകാം
ആഹ്അതെ.
ഉം എനിക്ക് ലക്ഷദീപി പോകാൻ ഭയങ്കര ആഗ്രഹാണ് അവിടെ പോയാല് നമ്മള് മറ്റേ സ്കൂബ ഡൈവിംഗ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പിന്നെ അതിനൊക്കെ കുറച്ച് പൈസ ആവൂന്ന്റിയില്ല പിന്നെ ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഭാഗയത്
ആ വാട്ടർ ആറ്റിവിറ്റീസ് ഒക്കെ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് സ്കൂബ ഡൈവിംഗ് പിന്നെ റാഫ്റ്റിങ് പിന്നെ അങ്ങനെ കൊറെ ഇണ്ട് പക്ഷെ നമ്മൾ കുറച്ച് ബഡ്ജറ്റ് കൂട്ടി വെച്ചിട്ട് പോവാന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും
ഉം അതെ പോകുമ്പോ എന്തായാലും പൈസ നോക്കിട്ട് കാര്യില്ലല്ലോ എല്ലാ കാണും കൂട സ്കൂബ ഡൈവിങ് പക്ഷെ ഭയങ്കര അടിപൊളിയാണ് പിന്നെ പേടി ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾ അതിന്റെ ഒരുര് കാണാനുള്ള ആഗ്രഹത്തിൽ അങ്ങ് ഇറങ്ങും എന്ന തോന്നേ പിന്നെ കടലും വെള്ളവും ഭയങ്കര പേടിയ പക്ഷെ എന്നാല ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയാല് ഇറങ്ങും
ഒന്നുംല്ല പേടിക്കേണ്ട ആവശ്യ ഇല്ല കാരണം നമ്മള അത്രയും സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഒക്കെ ആദ്യം പറഞ് തന്നിട്ടാണ് നമ്മള എർക്ക അത് ഫുള്ള് സേഫ്റ്റി നമക്ക് ഓക്സിജൻ സിലിണ്ടർ ഉണ്ടായിരിക്കും ഒപ്പം തന്നെ ഒരു ട്രെയിനർ ഉണ്ടായിരിക്കും അപ്പൊ അവര് നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകും മേടിക്കേണ്ട ആവശ്യംന്നുല്ല
ഉം ഉം പോവാൻ വേണം പോണം ഇങ്ങനെ നോക്കി ഇരി ക്കാണ് എപ്പോഴേലും ഒക്കെ പോവാ പിന്നെ ഇപ്പോ വലിയ ചെലവും കാര്യങ്ങള ഒന്നും ഇല്ല ആഹ് ഷിപ്പിലൊക്കെ ഷിപ്പ ഷിപ്പിൽ പോകാന ഷിപ്പിലൊക്കെ പോവാനാണെങ്കിൽ റേറ്റ് ഭയങ്കര കുറവാണ്
ആഹ് അതെ ഷിപ്പില് പോവാനാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോവാൻ പറ്റാ. പക്ഷെ നല്ല ടൈമെടുക്കും. ഒരു വൺ ഡേ ട്രാവലിങ്ങിനായിട്ട് മാത്രം പോവും അതും ഓ അങ്ങോട്ടോ ഇങ്ങോട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോ രണ്ട് ദിവസ് സം അങ്ങന പോവും. പക്ഷെ അത് വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ ബഡ്ജറ്റും കൊർച്ച് കൊറവാ
ആഹ് എന്തോ ഫൈവ് ഹൺഡ്രഡ് എന്തോ ആണ്ട് ഉള്ളത് ന്നെന്തോ കേട്ടത് കൊച്ചീന്നെന്തോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാവുമ്പോം അത്രെ കൊറച്ച് പൈസേ ആവുള്ളൂ. ഉം.
പക്ഷെ നമ്മള് ഗോവയിൽ നിന്ന്.
ഉം.
ന്ന് ഫ്ലൈറ്റ് കേറാണെങ്കില് ഏഹ് ആഹ് അപ്പൊ ഫ്ലൈറ്റിനാണെങ്കിലും ഇപ്പൊരു റ്റൂ, റ്റു കെ അങ്ങനെയൊക്കെ വരുന്നൊള്ളൂ. കൊച്ചീന്നാവുമ്പളാണ് ഫ്ലൈറ്റിന് നല്ല ചെലവ് വരാ. ഗോവേന്ന് കേറോവുമ്പോ ഒരു ഗോവേന്ന് കേറുമ്പോ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനൊക്കെ വരുന്നൊള്ളൂ.
പക്ഷെ നമ്മള് ഗോവയ്ല് എത്തണ്ടേ? കേരള ത്തി കിടക്ക്ന്ന നമ്മള്. അപ്പൊ അതിനൊരു പൈസ ആവൂല്ലേ. അത് തന്നെ. പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് ഉം.
ഉം കൊച്ചീന്ന് ഫ്ലൈറ്റ് ആണെങ്കി അതിൻ്റെ എരട്ടി അയ്യായിരം ആറായിരം അങ്ങനെയൊക്കെ.
ഉം ഉം ഉം അല്ല അത്രയും വരുവോന്ന് അയ്യായിരം വരുവോന്നറ്ല്ല കാരണം എന്തോ ഒരു ഫൈവ് തൗസന്റെ പാക്കേജ് ന്ന് പറഞ്ഞ് ഈയെട ക്കെന്തോ ഞാൻ കണ്ടു. കൊച്ചീന്ന് ഫ്ലൈറ്റ് ത്രീ തൗസൻ സംതിങ് എന്ന് എന്തോ അങ്ങനെ എന്തോ പറയുന്നത് കേ
ആഹ് അത് പാക്കേജാവുമ്പോൾ അവര് കൊറച്ച് തരും. പക്ഷെ നമ്മള് പാക്കേജല്ലാതെ, ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളെ റിസ്കില് പോകുമ്പളാണ് ബഡ്ജറ്റ് കൂടാ.
മ് ഓഹ്. പിന്നെ വീട്ടിലുള്ള എല്ലാർക്കും സുഖ ഒക്കെ തന്നെയാണോ?
എ
അവിടെ വെതറൊക്കെ എങ്ങനെയ്ണ്ട് മഴയൊക്കെ എങ്ങനെയ്ണ്ട്?
നല്ല മഴയാണ് ഇപ്പോ. രാവിലെ അത്ര മഴയായിരുന്നു വൈകുന്നേരം ഒര് ആറ് ആറര മുതൽ നല്ല മഴ. പക്ഷെ ഇപ്പം കൊർച്ച് കൊറഞ്ഞ്ണ്. അവിടെ
ടെ ആഹ് ഇവിടെയും നല്ല മഴയൊക്കെ ഇണ്ടാ ഇന്നലെ മഴയ്ണ്ടായിരുന്നു പക്ഷെ ഇന്നത്ര മഴയൊന്നും കാണുന്നില്ല.
പിന്നെ എപ്പഴാ കെടക്കാ? കെടക്കാൻ സമയാ
ഹലോ
ആഹ് ഹലോ കേക്കുന്നുണ്ട് പറഞ്ഞോളൂ ഹലോ
ആഹ് കേ
ഓക്കെ ശെരി എന്നാ. പിന്നെ ഒരിക്കല് വിളിക്കാം സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കാം ശെരി.
ഓക്കെ ബൈ